ഹലോ കേൾക്ക്ണില്ലേ ആഹ് കേൾക്ക്ണ് ണ്ട്
ഉം
പിന്നെ അങ്ങനെ അങ്ങനെയങ്ങ് പോണ്
ടൂറൊക്കെ പോയിന്നോ?
ഇല്ല്ല്ല ടൂറ് ഹസ്ബന്റ് വന്നാലേ പോവുള്ളൂ അല്ലാത്തപ്പോ പിന്നെങ്ങനെ ബീച്ചില് അങ്ങനൊക്കെ ഒന്ന് പോയിട്ട് വരും നമ്മടെ ഹസ്ബന്റിന്റെ പെങ്ങമ്മാര് ആ കൊറച്ച് പോവാനുള്ളു കൊറച്ച് പോവാണ്ട്. ഒരു പത്ത് മുന്നൂറ് രൂപക്ക്ള്ള ഓട്ടൊക്കെ ണ്ടാവുള്ളൂ ഉം പെരുന്നാളൊക്കെ എങ്ങനെണ്ടായിന്നു പെരുന്നാളൊക്കെ അടി പൊളിച് ആ വിരുന്നക്കെ, പോയി. വിരുന്ന ഒക്കെ പോയി ണ്ട് കഴിയുമ്പോ തന്നെയല്ലയിരുന്ന്.
മ്മ്
അത്. കാർണം ആ കിട്ടിട്ടില്ലല്ലോ ആ എല്ലാതും കൂടിയിട്ടല്ലേയിരുന്ന്. ഹസ്ബന്റ് ഉള്ളപ്പോളാണ് ഫുള്ള് കറക്കം അല്ലാത്ത- പ്പ അങ്ങനെ പൊറത്തു പോവല് കൊറവാ. ആള് വരുമ്പോ പിന്നെ പോകും ഇ മെയില് വേരണ്ടെയിരുന്നു. പക്ഷെ വന്നില്ല. ഒരു വർഷം കൂടി. കഴിഞ്ഞിട്ടമ്പോ മൂന്ന് മാസത്തെ ലീവ്ട്ടി. ഒരു വർഷ ആമ്പോ ഒരു വർഷേ കിട്ടുള്ളൂ ആ അപ്പൊ പിന്നെ മൂന്ന് മാസം കിട്ടലോന്നുള്ളതില്.
ഉം എന്ത് ഫുഡാ ഇഷ്ടം മക്കൾക്ക്. ങ്ങ
ങ്ങക്ക് അദ ആ ഇൻക്ക് ഇത്തം. ബിരിയാണി വക്ക അതാമ്പോ എളുപ്പം കഴിയുവല്ലോ പണി സുഖണല്ലോ വേഗം കഴിയും അല്ല അല്ല മറ്റേ ചെലെപ്പോ. നോൺ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ വെ അല്ലെങ്കിൽ അടുപ്പിൽന്നെ വെ
ഇങ്ക് കുക്കറിൽ വെക്കണ ഇഷ്ടല്ല. അതൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നു.
ആ ആ അതെന്നെ. ടേസ്റ്റ്, ചെലേപ്പം ഞാൻ ചെമ്പില് വെക്കും അടുപ്പില് വെക്കും അല്ലാത്തപ്പോ ഗ്യാസ് മല ആമ്പോ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തില് അതിലമ്പോ പിന്നെ അടി പിടിക്ക ഒന്നുംല്ലല്ലോ ആ അങ്ങനെ വെക്കുംബി. ണി പോട്ടില് വെക്കും ചേലെപ്പം, നേരല്ലാത്ത സമയാക്കമ്പോ, കുക്കറിൽ മ സാല മാത്രം അടിക്കും.
ആ എങ്ക് അതും ഇഷ്ടല്ല. കുക്കറില് ഒന്നും ചെയ്യണേ ഇഷ്ടല്ല.
മറ്റ ചെലന്നൊവും വെക്കല്ലേ അത എങ്ങനെ വെക്കാപ്പൊ അടുപ്പിലാ വെക്കാ? ആ ഗ്യാസിനാണ് എടുക്കല് കുക്കറിമെ വക്കുല, അപ്പംബീഫ്, ബിരിയാണി വെക്കുലഅപ്പം ബീഫ്. കുക്കറില്. വേവിക്കുല. ഇല്ല ഞാൻ മൺചട്ടിൽ ഇട്ടിട്ടാണ്. അടുപ്പത്ത് വെക്കും. ആ. അത് കൊറേ ടൈം ടി ക്കുല്ലേ വേവാൻ. കുറെ ടൈമ്. വേണം. പ്രശ്നല്ല ആ. ഞാ പൊതുവേ അടുപ്പില് കത്തിക്കല് കൊറവാ. ആ ഇല്ല ആ അപ്പൊ പി ന്നെ. ടെസ്റ്റ് അത പെരുന്നാളൊക്കെ ആമ്പോ. അടുപ്പിലേക്ക്ന്നെ പോക്കും. അല്ലാതപ്പംടൈമ്, സമയല്ല. ത്തപ്പോ കുക്കറലുള്ളി മസ അതൊക്കാണ്ട് അടിക്കും. എന്നിട്ട് പാത്രത്തിൽക്ക് കൊ ട്ടും ഈ ചിക്കനമ്പോ ചിക്കൻ പൊരിച്ചിട്ടല്ലേ വെക്ക. ആ ചിക്കം, പൊരിച്ചവുംമ്പ, ടേസ്റ്റില്ല, ആ ചെലപോമക്കളൊരോത് പറയും ഫോണില് യൂട്യൂബില് കണ്ടാലന്ന് മറ്റേ ബിരിയാണി വെ അങ്ങനെയൊന്നുല്ല. മിക്കവാറും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളില് ഇപ്പ ചെലെപ്പോ ക്ലാസ്ള്ള ദിവസങ്ങളിലും വെക്കും അപ്പൊ പിന്നെ ഉച്ചക്ക അവർ ക് എന്ത് ഫുഡും കൊടുക്കാ അതുകൊണ്ട് കൊഴപ്പില്ല ആ ലീവള്ള ദിവസങ്ങളിലാണ്. ക്കെവാറും വക്കല്.
ഇമ്
ഇല്ലെങ്കി പിന്നെ, അവര് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു ആ പുച്ചക്കല്ക്ക് ഞാന് മാത്രമാവുമ്പോൾ പിന്നെ രാവിലത്തെ കടികള എന്തെങ്കിലും ആവുമ്പോ അതന്നെ കഴിക്കൂ ഉച്ചക്ക് എന്നിട്ട് മക്കള് വരുമ്പോൾക്ക് ഫുഡ്ണ്ടാക്കും. അങ്ങനൊക്കെ വല്യന്തെലും സ്പെഷ്യൽ ആയിട്ട് വേണന്ന് പറഞ്ഞ് ആ ദിവസ്
ഇട്ടേ വെച്ചിട്ട്
ആ അതന്നെ, എന്ത് ബാക്കി വന്നാലു നമ്മളന്നെ കഴിക്കും വേണ്ടെ. കളയുമ്പോ അത് ഒരു ബുദ്ധിമുട്ടല്ലേ?
ആ
മ് ചോറൊക്കെ പിന്നെ ബാക്കിയായപ്പ കോഴിയുണ്ട് അപ്പൊ പിന്നെ വരെ കോഴിയൊന്നും ണ്ടായിുന്നില്ല. ഇപ്പ മക്കള് കോയിനെ വേണം വേണം പറഞ്ഞിട്ട് അങ്ങനായിട്ട് ഇ കോഴിനെവേടിച് ഇല്യല്ല്യഞാൻ കാണൂലാ മക്കള് കാണും മക്കളിപ്പോ ഇന്നലിം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കെടന്ന്ക്ണത്
ങ്ങള് അലാറം
മക്കളാണെങ്കിൽ ഒരാള് പോർച്ചുക്കലാണ് ആഹ എനിക്ക് ഇണ്ടാവും ഏതാ ടീമ്? ഹലോ അലോ ആ ഏതാ ടീമ് ആ ഇബടെ മോൻ മോന് പോർച്ചുഗലാ മോളും ഹസ്ബന്റും അർ അർജന്റീന ആ മോന് പോർച്! ഏ ഇബടെ മോന് പോർച്ച് മോളും ഏ മോളും ഹസ്ബൻറും അർജന്റീനാ കാണും. ഉം ഇന്നലെ അർജന്റീന കളിയല്ലേര്ന്ന് അപ്പൊ ഇര്‌ന്നീ മോള് കാണൻ വേണ്ടിട്ട്
തെരക്
പത്തരക്ക് ല്ലേ ഉമ് എന്നാന്ന മോന് ഇരിക്കണ്ടാവും നാ നാന് പിന്ന ഇരിക്കലില്ലാട്ടൊ കളിയൊന്നും കാണാരിക്കൂല്ല അവരന്നെ ഇരിക്കൊള്ളൂ എനിക്ക് മക്കള് ഫോണിലാ കാ ണ്ന്നത് ടിവി ഉണ്ട് പക്ഷെ അവര് ഫോണി അവർക്ക് പഠിക്കാനായിട്ട് ഫോണ് ഇണ്ട്പഠിക്കണ്ടെ ആവിശ്യത്തിന് അപ്പോ പിന്നെ അതില് ലാണവര് ഇപ്പം സ്കൂൾന്നൊക്കെ പടിക്കാള്ളത് അതിൽക്കല്ലേ! ഫോണിൽക്കല്ലേ ആഹ് സ്കുളീന്ന് വർക്കൊക്കെ ഫോണീ ന്നല്ലേ വിടാഅപ്പൊ പിന്നെ
നമ്മള് പർഞ്ഞ പോലെല്ലല്ലോ കുട്ട്യാൾക്ക് ജൻച്ചി വീണുമ്പോ തന്നെ ഫോണല്ലേ?
ഫോണ്, അവര്ക്ക് സ്കൂള് കഴിഞ്ഞിണ്ട്‌ വന്നാ പിന്നെ നമ്മക്ക് ഫോണ് കിട്ടുല്ല്യാ. അപ്പൊ പിന്നെ അവര്ക്ക് വേണം വേറെ ഫോണ്ആയെങ്കിലേ നടക്കുള്ളൂ അങ്ങനെയാണ് അപ്പൊ പിന്നെ അങ്ങനെ ഫോണില് കാണും കളി ഉം ഫോണിലെല്ലാം കാണല്ലേ കളി
ഉം അങ്ങനൊക്യാ രസാണ് ഫുട്ബോളല്ലേ എല്ലാർക്കും ഭയങ്കര ഇഷ്ട്ടാണ് കളി അറിയാ എല്ലർക്കും അപ്പൊ! അങ്ങനെ കാണും ഒര് രസാണല്ലോ
എനിക്കഅങ്ങന്തേനോടൊന്നും യാത് തോന്നൂലാ പിന്നെ ഇരിക്കൂല്ല. ഹസ്ബന്റ് ഉള്ള സമയത്തു മക്കളും അവര് ഇരി
ഉംഇവിടെ ഫുട്ബോളിനോടൊന്നും താല്പര്യം എല്ലാരിക്കും
താൽപര്യ എല്ലാർക്കും ആ ആഹ്
അപ്പൊ പിന്ന അത് മ്മെഇര്ക്ക്ണ്ടാവും
ഉം
പിന്ന ആഹ് അതെങ്ങനെണ് പിന്നെ ഈ ഫുഡ് ഇണ്ടാക് നെയ്ച്ചോറൊക്കെ ആവുമ്പാെഴും അട്പ്പിലന്നെ വെക്കുള്ളൂ ഇല്ല ഇന്ന് ഒന്നുല്ല ഈ നെയ്ച്ച് നെയ്ച്ചോറൊക്കെ ആവുമ്പഴും അടുപ്പിലന്നെ വെക്കാെള്ളൂ കുക്കറീവെക്കൂല
ഇല്ല കുക്കർല് വെക്കൂല കുക്കർല്അങ്ങനെ കുക്കർല് പ്പം രാവിലെ എന്തെങ്കിലും കറി വെക്കാന്ന്ണ്ടെങ്കി വല് ല്ല കടല അല്ലെങ്കി ചെറുപയറൊക്കെ വേവിക്ക അങ്ങൻ
അങ്ങൻത്തതൊക്കെ കുക്കറില് ചെയ്യാെള്ളൂ ല്ലേ ഉം ഞാൻ നെയ്ച്ചോറാകുമ്പോ കുക്കർലന്നെ വെക്കാെള്ളൂ ആഹ് അങ്ങനക്കെ ആ റൈസ് കുക്കറ്ല്ല മറ്റേ വേവ്ള്ള അരിയാവുമ്പള് അടുപ്പില് വെക്കും മറ്റ് റ്റേ വേവ് കാെറവ്ള്ള അരിയാവുമ്പള് പാത്രത്തില് ഗ്യാസ്മ്മത്തന്നെ വെച്ചിട്ട് വെള്ളം തളച്ച് ച്ചാല്അരിട്ട് കാെറച്ച് തളച്ച്തായാല് അവ്ടെ മൂടിടും കാെർച്ച് കഴിഞ്ഞോക്കിയാൽ വെന്ത്ട്ട്ണ്ടാവും നെയ്ചോറാവുമ്പോ കുക്കർലന്നെ വെക്കാെള്ളൂ രണ്ട് വിസിലട്ച്ചാല് വേവോലോ അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും ബീഫും അങ്ങൻത്തെ കറികളൊക്കെ കുക്കർലന്നെ വെക്കാെള്ളൂ ഇയാള് ബീഫ് ചിക്കനും അടുപ്പിലാ വെക്കാ അതാ കുക്കർല്ലോ
ചിക്ക് കുക്കറ്ല് വെക്കൂല അടുപ്പില് വെക്കും.
ഉം അടുപ്പിലെന്നെ വെക്കൊള്ളു. അതെങ്ങനെ മസാല ഒക്കെ വഴറ്റിട്ടോ അതോ.
തള വയറ്റീട്ട്
വയറ്റീട്ട് ഉം അത് മസാല വഴറ്റുമ്പാപ്പ ങ്ങനെ ആദ്യം സവാള വഴ റ്റിട്ട് പിന്നെ തക്കാളി ഇട് ണേന്റ മുന്നേണോ മറ്റേ. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊ ക്കെ ഇട്ട് കൊടുക്ക തക്കാ ലാസ്റ്റ് അങ്ങനെ അരുഞ്ഞിട്ട് ആരുഞ്ഞിട്ട് ചെലേപ്പം സധായി വെക്കാണെങ്കിൽ തക്കാളി ഒന്ന് ആഹ് കടായി എങ്ങനെ വെക്ക അത്ഞാ അതുവരെ വെച്ചിട്ടില്ല. എങ്ങെനെ
കടായി എന്താ കൊറേ ഉള്ളി വാണം. സവാളയും തക്കാളിയു പിന്നെ തക്കാസോസ് വാണം. അതേപോൽ തന്നെ. മറ്റ് സോയ സോസ് അതൊക്കെ വേണല്ലോ കാപ്സിക്കൻ.
ആഹ് സംഭവം ഞൻ അത് വരെണ്ട
ഇങ്ങള് കടായി വെക്കുമ്പോ ഇതും കൂടി കൊടുക്കും അത്ക്ക് ഞങ്ങള് മറ്റേതുണ്ടല്ലോ എന്താ. കാടമുട്ടണ്ട്
ആഹ് ആഹ് ആഹ് അതെങ്ങനെയാപ്പ അതില് ഇടെ അത് പുഴി
ആഹ് അത് ജസ്റ്റ് വിസിലടിച്ചും കാടമുട്ട പുഴുങ്ങും
ആഹ് ആഹ് ഇന്നിട്ട് തോട് കളഞ്ഞിട്ട് ഇതിൽ ഇടും.
ആഹ് ആഹ് ഉം
ആ ഈ കടായി ഞാൻ അതുവരെ ഇണ്ടാക്കില്ല തീരെ ഇണ്ടാക്കിട്ടില്ല ആ അതിനന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേഷൻ പോലെ വെ ആഹ് ആഹ് ആദ്യം പൊരിച്ച് മാറ്റ. ഇന്നട്ട് ഈ മസാലകളൊക്കെ അത് ചിക്കാ പൊരിച്ച വെളിച്ചെണ്ണലന്നെ വഴ്റ്റ്കാ പിന്നെ കൊറച്ചേരം അങ്ങനെ വെച്ചിട്ട് എന്റെ ചിക്കൻ പൊരിച്ച വെളിച്ചേണ്ണേലന്നെയാണോ മസാലക്കെ വഴറ്റുകാ
അല്ല അല്ല ഞാ സെപ്പറേറ്റാണ് എ
ചിക്കന് ആ ആ വേണം എല്ലായിടത്തും ആപ്പാ അങ്ങനെയ് കേൾക്കുല്ല ആ ആ ആന്അങ്ങന ചെയ്യ ചെയ്യിന്ന് പ്രശ്നല്ലആ. തന്നെ മസാല കഴിച്ചോ ട്ട് ഇത്താക്ക ഹ. പി തക്കാളി വഴറ്റിട്ട് അല്ലാ അതൊന്നും വെക്കൂല അപ്പൊ ഈ ക അപ്പൊ ഈ പറഞ്ഞ കടായി ഒന്നും ഞാൻ ഇത് വരെ ഇൻണ്ട ക്കിട്ടില്ല.
ആ ആ
അത് തീരെണ്ടാക്കി.
കടായി ചിക്കൻ ക ചിക്കൻ എന്താ നെയ്ച്ചോർക്ക് നല്ല ടേസ്റ്റ് ആണ്.
നെയ്‌ച്ചോർക്ക് നല്ല ടെസ്റ്റ്. ണ് കടായില്ലേ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ മസാല സവാള വറ്റിട്ട്.
ഞാൻ ഇപ്പ വിളിക്കാട്ടോ?
ഇപ്പ വിളിക്കാട്ടോ ആഹ ആഹ. ഹലോ.